ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ?
ആഹ് എനിക്ക് കേക്കാം അവിടെ കേക്കുന്നുണ്ടോ?
ആഹ് ഇവിടേം കേക്ക്‌ണ്ട് സുഖാണോ?
ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടോ സുഖായിട്ടിരിക്കാണോ എല്ലാരും
ആഹ് ആഹ് അതെ അതെ നല്ല നന്നായി ട്ടിരിക്കാണ് കൊറച്ചു വോളിയം കുറയ്ക്കാവ്ട്ടോ ഇവിടെ നല്ല ഹൈ പിച്ചിലാണ് വോയിസ്‌ കേക്കുന്നെ
ആണോ എന്നാ സാധാ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരി ക്കിന്ന് അറിയത്തില്ല എന്താന്ന്
ആഹ് ഇവിടെ നല്ല വോയിസ്ണ്ട് ഞാൻ ഹെഡ്സെറ്റും കൂടെ വെച്ചോണ്ടേ നല്ല വോളിയത്തിലാ കേക്കുന്നെ
ഓഹോ പതുക്കെയ സംസാരിക്കുന്നെ
ഓ ഹ് പിന്നെന്താ ചെയ്യുന്നെ അവിടെ
ഞാന് ഞാനിപ്പോം റെസ്റ്റിലാ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു അപ്പ അത് കഴിഞ്ഞ് ഇപ്പോ അഞ്ചു ദിവസം ആയതേ ഉള്ളു അപ്പൊ അതിന്റെ റെസ്റ്റിലാ പിന്നെ
ഓഹ് ആഹ് ഇവിടെ കുറച്ചു നേരം മുമ്പ് വരെ മഴയായിരുന്നു ഇപ്പൊ കൊറച്ച് വെയിലൊക്കെയാ അവടെങ്ങനെയാ ക്ലൈമറ്റ് ഒക്കെ
ഇവടെ നല്ല മഴയാണ് ഇന്നലെ തൊട്ടേ തുടങ്ങിയ മഴ ഇപ്പഴും രാവിലെയൊക്കെ നല്ല മഴ എടക്കിടക്ക് കറണ്ട് പോകുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെ നിക്കുവാ
ആണോ ഓഹ് പിന്നെ എന്നാ സർജറി ഒക്കെ ചെയ്തിട്ട് ആരോഗ്യായിട്ട് നല്ല രീതീൽ ഇരിക്കയാണോ റെസ്റ്റ് ഒക്കെ എടുത്ത് സുഖായിട്ടിരിക്കാണോ?
സർജറി ചെയ്ത് കുഴപ്പൊന്നുല്ല ഇന്നിപ്പോ ഹോസ്പിറ്റലില് രാവിലെ സ്റ്റിച്ച് എടുക്കാൻ പോയതായിരുന്നു
ആഹ് എന്തായാലും നല്ലപോലെ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ഒക്കെ എടുക്ക്‌ട്ടോ ഡോക്ടർ എത്ര ആള് റെസ്റ്റ് എടുക്കണം എന്ന് വല്ലോം പറഞ്ഞോ
ഡോക്ടർ ഒരു പത്ത് പതിനഞ്ച് ദിവസം പറഞ്ഞിട്ടുള്ള ഏഹ് കാര്യ ഒരു മൈനസ് സർജറിയാ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല പിന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുല്ല ഓക്കെയാണെന്നുണ്ടെങ്കില് ക്ലാസിനൊക്കെ പോയി തൊടങ്ങാന്ന് പറഞ്ഞു
ഉം ഊം പഠിക്കാ ആഹ് ഞാന് ഇന്റേൺഷിപ്പ് ഏഹ് ഞാൻ ജീനോമിക്ക് പി ജിക്ക് പഠിക്കാണ്
ഓഹോ
ഉം ഇപ്പം ഇവിടെ ഒരു വർക്ക് കാര്യത്തിന് വേണ്ടിട്ട് ഇപ്പ വേറരു സ്ഥലത്ത് നിൽക്കുവയാണ്
ഓഹ് ശരി ഞാൻ ഡിഗ്രി തേഡ് ഇയർ പഠിക്കുക
ഓ ഓ എങ്ങനെയുണ്ട് അവിടെയൊക്കെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ലാസ്റ്റ് ഇയർ ആണോ ഉം
ആഹ് ലാസ്റ്റ് ഇയറാ ലാസ്റ്റ് ഇയറ പഠിത്തം കുഴപ്പമില്ല ടീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കും പിന്നെ നോട്സ് നോട്ട്സോക്കെ തരുന്നവരും ഒണ്ട് തരാ ത്തവരുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മള് ഈ ചാറ്റ് ജി പി ടീ, ജമിനി ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ എടുത്ത് പഠിക്കാം
ആഹ് ഞങ്ങളും ചാറ്റ് ജി പി ടീ തന്നെയാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇടക്കിടക്ക് ലൈ പി ജി ആയതുകൊണ്ട് ലൈബ്രറിയുടെ പ്രിപ്പറേഷനും കൂടെ വേണ്ടിവരും
ആഹാ
ആഹഹ് പിന്നെ എക്സാംമ ഒക്കെ അടുക്കാറായോ? എപ്പോഴാണ് എക്സാമ ഒക്കെ?
എക്സ് എക്സാം കഴിഞ്ഞു ഈ ജൂൺ ഫസ്റ്റിനാരുന്നു ലാ ലാസ്റ്റ് എക്സാം അത് കഴിഞ്ഞ ഇപ്പം ക്ലാസ്സ് അടുത്ത സെമ്മിന്റെ ആഹ് തേർഡ് ഇയറിന്റെ ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ജൂണില്
ഓ ഇപ്പൊ തേർഡ് ഇയർ തുടങ്ങിയിട്ടേ ഉള്ളല്ലേ ആഹ് ആഹ്
അതെ അതെ തേർഡ് ഇയർ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ
ഉം പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിലെല്ലാർക്കും സുഖൊക്കെ തന്നെ
ആ വീട്ടില് എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നു, ഇ പൊറത്തെറങ്ങാനൊക്കെ എനിക്ക് പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല എന്നല് ഈ മഴയൊക്കെ ആകുമ്പോഴേ ഭയങ്കര പാടാ ഈ തുണികളൊന്നും ഉണങ്ങത്തില്ല നമ്മള് തുണി ൻ വേണ്ടി വെയി അന്നരം വീണ്ടും മഴ പെയ്യും അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മഴ ഇങ്ങനെ മാറി മാറി പെയതൊണ്ടിരിക്കും ക്യുമ്പൊ
ഉം വീട്ടീന്ന് തന്നെയണോ ഇപ്പൊ ഓരോന്ന് ചെയ്യുന്നേ വീട്ടിൽ വീട്ടിൽ തന്നെ നിന്ന് കോളേജിലോട്ട് പോയാൻ വരൊക്കെയാണോ അതോ ഹോസ്റ്റല് ആണോ
അല്ല അല്ല വീടെള്ളു
ഒരു മണിക്കൂർ യാത്രയുണ്ടോ ഡെയിലി ഒരു മണിക്കൂർ വന്ന് പോയി നിക്കോ
ആ ഒരു മണിക്കൂർ യാത്രാന്ന് പറഞ്ഞാ നമ്മളിപ്പോൾ ഡെയിലി പോവേം വരും ചെയ്യുമോ നമുക്കതൊരു ദൂരമായിട്ട് തോന്ന ത്തേയില്ല
ആഹ് ഞാന് പത്ത് മണൂർ അല്ല പന്ത്രണ്ട് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്ത്ട്ട വീട്ടിലെ ത്ത പിന്നെ തിരിച്ച് അവിടെ പഠിക്കുന്നടുത്ത് എത്തുന്നെ
ഓ അപ്പൊ ഹോസ്റ്റലിൽ നിക്കുവാണോ
ആഹ് ഞാൻ ഹോസ്റ്റലില. എന്നിട്ട് എപ്പോഴേലും ലീവ് ഉള്ളപ്പോഴേക്കും വീട്ടിലോട്ട് വരിക
ഓഹോ
ഒരു നാലോ അഞ്ചോ ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുമ്പോഴാക്കും വീട്ടിലോട്ട് വരാ
ഉം ഇപ്പ എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ജീവിതൊക്കെ അത് ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടാണോ അതോ എങ്ങനെയാ ഞാനതെനിക്ക് അറിയ ഇല്ല ഞാൻ ഹോസ്റ്റലിലൊന്നും ഇത് വരെ നിന്നിട്ടില്ല
ഹോസ്റ്റല് ഞങ്ങളെ ഹോസ്റ്റല് നല്ല ഭയങ്കര വൃത്തിയാണ് എല്ലാം ഉണ്ട് നല്ല ഓക്കെയാണ് മൊത്തത്തിൽ നല്ല വൃത്തിയുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്
ഉം
പിന്നെ
ഇന്നാലും വീട്ടിലോട്ട് പോണം പിന്നെ വീട്ടിൽ നിക്കുന്നാ നല്ലത്
ആ അങ്ങനൊന്നുല്ല ഇവിടെ പിള്ളേരൊക്കെ നല്ലതാണ് പിള്ളേർ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സന്തോഷായിട്ട് മിണ്ടിയും പറിഞ് നിക്കാണ്ടല്ലോ വീട്ടില് ഞാൻ പൊതുവെ ഒറ്റക്ക് റ്റക്കാണ് എന്റെ സിസ്റ്ററൊക്കെ മാരേജ് കയി കഴിഞ്ഞ് പൊറത്തോട്ടൊക്കെ പോയി പിന്നെ എനിക്ക് വീട്ടില് അങ്ങനെ ആരും ഇല്ലാത്തോണ്ട് ഞാൻ അങ്ങന വീട്ടിലോട്ട് വരാൻ വല്യ ഇൻട്രസ്റ്റ് സ്റ്റ് കാണിക്കാറില്ല പിന്നെ അവിടെ എന്താ
ഉം അത് ശരി ന്റെ ഫ്രണ്ട്സ് ഒക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട് വീട്ടില് എനിക്ക് അനിയനുണ്ട് അവനിപ്പോ പ്ലസ് ടുവിന് പഠിക്കാ
ആഹ് യപ്പോഴാണ് എനിക്ക് അയിന്റൊക്കൊരിത് മനസ്സിലായത്
അതെ അതെ അത് അങ്ങനെയാണ് പക്ഷെ ഞങ്ങള് രണ്ടു പേരാ പക്ഷേ
രണ്ടു പേരാ പക്ഷെ എന്ത
ഞങ്ങള് തമ്മില് എപ്പഴും മുഖത്തോട് മുഖം നോക്കിയാ അടിയാ
ഹലോ ഹലോ കേ ന്നുണ്ടോ ആഹ് ഇടക്കെടക്ക് എന്തോന്ന് ട്ടായി പോകുന്നത് പോലുണ്ട്
അത് മഴയൊക്കെ ആയോണ്ട് റേഞ്ചിന്റെ പ്രശ്നം ആയിരിക്കും
ആ ചിലപ്പോ അത് തന്നെ ആയിരിക്കും
ഉം
ഉം പിൻ പിന്നെ ആള് പ്ലസ് ടുവില് ഇപ്പൊ ആയതേ ഉള്ളോ അതോ എക്സാം കഴിഞ്ഞ് നിക്കണോ
പ്ലസ് ടു ലോട്ട് ഇപ്പൊ ആയതേ ഒള്ളൂ
ഉം പ്ലസ് ടു നല്ല മാർക്ക്‌ ഒക്കെ ഇണ്ടോ ഏതാ ഇട്ത്തേക്കുന്നേ സയൻസ് സയൻസ് ആണോ കോമേഴ്‌സ് ആണോ
പ്ലസ് വൺന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല ജൂലൈയിലേ വരത്തൊള്ളൂ
ഓഹ് ഏതാ സയൻസ് ബാച്ചാണോ അതോ കൊമേഴ്സ് ആണോ
ഹലോ ഹലോ റേഞ്ചിന്റെ പ്രശ്നംണ്ടെന്ന് തോന്നട്ടോ പറയുന്നന്നുംപ്പോ ഇങ്ങോട്ട് കേൾക്കുന്നില്ല